ഹലോ ഹലോ കേൾ ക്ക്ണ്ടോ
പ്പ കേക്ക്ന്ന്ണ്ട് ന്തെല്ലാ
ആണ് ഓ സുഖം അ
ഭക്ഷണൊക്കെ ഭക്ഷണം കഴിച്ചാ ആ വ്ടെയു സുഖം
ആണ് ആ ഭക്ഷണം കഴിച്ചു താ കിടക്കാണ്ടവർ പള്ള
ഏ കെട്ക്കാനൊക്കായോ വടെ ഭക്ഷണൊക്കെ കഴിച്ച് കെട ക്കാന് ഒരൊ ത്തർ ഡാനി കുട്ട്യാൾ പഠിക്കുന്നുണ്ട് പിന്നെ കൊർച്ച് കുട്ട്യള് കളിക്കുന്ന കാണുന്നുണ്ട് അങ്ങനെ ഒറങ്ങാനൊന്നും ആയിട്ടൂല്ല ന്നാലും കൊർച്ച് കൂട്ടര് ഒറങ്ങി
ആണ ആഹ്
ഉം എന്തേര്ന്നു ഭക്ഷണൊക്കെ ആഹ്
ന്ത ക്ഷണം മീന് ന്തേര്ന്നു പിന്നെ പച്ചക്കറി മീന് പൊരിച്ചു പിന്നെ പച്ചക്കറി ണ്ടേര്ന്നു ചോറ് സാദാ ചോറും പിന്നെ ഉപ്പേരിയും ആ ചോറെന്നെ ഉംഉം ഇവിടെ അങ്ങൻത്തെ ഇതൊന്നുല്ല എല്ലാർക്കും ചോറ് വേണം ഓ എപ്പളേലൊന്ന് എന്തെങ്കിലും മേടിക്ക്യാന്നല്ലാതെ ല്ല അങ്ങൻത്തൊരു ഇതൊന്നൂല്ല ആ സ്പെഷ്യലൊക്കെ ണ്ടാക്കാറുണ്ട്
ത
ആഹ എവിടെ മ്മച്ചി നാട്ട്ലാണ്ന്ന്. ഉമ്മച്ചേര്ന്ന സമയത്ത് എന്തെങ്കിലും, ഞങ്ങൾ പിന്നെ പ്പഴും അവ്ട്ന്ന്. ഇതാക്കുന്നല്ലേ അപ്പൊ എപ്പഴെങ്കിലും സൺ ഏയ് ഇന്ന് ഹോളിഡേ അല്ലേ, ഞങ്ങൾക്ക് സൺഡേ. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, ഉം.
എങ്ങോ
ഉച്ചത്തേക്ക് ഇന്ന് മീൻ മീൻ തന്നെ ഇണ്ടായിരു അപ്പമീന. ഉച്ചക്ക്, കഴിച്ചപ്പം. ഉച്ചക്ക്, രാത്രിത്തേക്കു കണക്കാക്കിട്ട്, ആ ഒന്നായിട്ട് വച്ചു, ഉം.
പിന്നെ വേറെ വേറെ എന്തൊക്കെയാ വർത്താനം ഇല്ല ഇവിടെ രണ്ട് മൂന്നീസയിട്ട് മയയേല്ല വെയിലന്നെ
ഉം ഇപ്പൊ കാലാസ്ഥ ഇവിടെ അങ്ങെ തന്നെ കാലാസ്ഥൊക്കെ മാറില്ലായിനീം ഇപ്പ വെള്ളത്തിന് ക്ഷാമോം അങ്ങനെക്കെ ഒരുപാടുണ്ടാവുരിക്കും ന്ന് ഈ പ്രാശ്യം തോന്നു ഉം എന്താണാവൊ പ്ര്രശ്യത്തെ ചിരി
ആ ഇപ്രാശ്യം മഴ കൊറവാണല്ലോ
ഉം ഈ സമ ക്കെ നല്ല മഴ പെയ്യണ്ടതല്ലേ
രണ്ട് മൂന്ന് ഈസാട്ട് മഴ എന്ന് പറയുന്ന സാധനെ
ഏയ് മഴക്കാലാണ് തോന്നുന്നില്ല എല്ലെ ആദ്യൊക്കെ നമ്മളൊക്കെ സ്കൂൾ പഠി കിട്ട്ണ സമയത്തെക്കെ മഴക്കാലണ് റബ്ബേ വീ
ആ അതെ ഉം വയങ്കര മഴിം പുസ്കൂളിലൊക്കെ എത്ര ലീവാ ഇണ്ടാവല്ല് അങ്ങനെ ഉം അങ്ങനൊരു ഇപ്പോ തൊടക്കത്തില് ഒന്ന് രണ്ട് തവണ ഉണ്ടായിട്ട് നിയമുംമായൊക്കെ
ആ അതേന്നെ അതും വലുതായി ഇവിടങ്ങനൊരു പേയ്ത് ട്ടും ഇല്ലലേ
മഴയൊന്നും ണ്ടായില്ല എന്നാലും ലീവ് കൊടുക്കുന്ന ദിവസം മഴ ഉണ്ടാവൂല
അത് ശരിയാണ് ലീവ് എടുക്കുന്ന ദിവസം മഴപറവാ അത് ശുവറാണ് അതെല്ലായിടത്തുള്ള സ്ഥിതിയാണ് ഉം
സംഗതിയേ
അന്ന് നല്ല കാലാവസ്ഥ ആയിരിക്കും അത് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ലീവ് കൊടുക്കേയില്ല ഇവര് ഈ റെഡ് അലേർട്ട് ഉം റെഡ് അലേർട്ട് കൊട്ക്കുന്ന അന്ന് മഴ ഉണ്ടാവൂലാ
അത്‌
അല്ലെങ്കിൽ നല്ല നല്ല മഴയാണെങ്കില് സ്കൂള് ഉണ്ടാവും അയ്യോ അതല്ലാത്തൊരു കഥയാണ്
അതെ പിന്നെ ഇവിടെ ഇന്ന് ചപ്പാത്തി യും പിന്നെ മൂട്ട ട്ട ഓംലെറ്റ് ആക്കിയതും ഉച്ചക്കത്ത തേങ്ങരച്ച കറീം മീൻറ കറീം ലേശം ണ്ടാര്ന്ന്
ആ ആ ആഹ് ആ
കാര്യായിട്ടൊന്നും ഉണ്ടായില്ല നേരം വൈകിക്കും മീൻ കൊണ്ട് വരുമ്പോ അപ്പം പിന്നെ എട്ട് മണിയൊക്കെ എട്ട് എട്ടരേക്കായികും മീൻ കൊണ്ടരുമ്പോ പിന്നെ ഉണ്ടാക്കാനുള്ള മൂഡില്ല ഉണ്ടാക്കുമ്പോ നേരത്തേ ഉണ്ടാക്കും മയിര്ബൊക്കാകുമ്പോ അല്ലെങ്കിൽ ഉച്ചക്കതന്നെണ് ഇല്ല പിന്നെ ണ്ടാക്കലോ അപ്പൊ പിന്നെ മു ട്ട ഓംലേറ്റ് ആക്കി കൊടുത്തു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ആ എല്ലാർക്കും ഉപ്പല്ല കുട്ടികളൊക്കെ ചോറി തിന്നുന്ന പിന്നെ കാക്കാ രണ്ട് കാക്കാർക്ക് മുട്ട ഓംലറ്റും ചപ്പാത്തിയും തേങ്ങരച്ച കറിയുണ്ടേയ്നോ
ആണോ ങാ ങാ ങാ അങ്ങനെയല്ലേ ഉം ഉം പിന്നെ ചക്കയും മാങ്ങയിന്റെ സീസണൊക്കെ കഴിഞ്ഞോ?
സീസണൊക്കെ കഴിഞ്ഞ് ചക്കാ ഇപ്പഴുംണ്ട്
എന്നാലും കൊർച്ചൊക്കെ അവിടൊക്കെ ണ്ട് ലേ
ആഹ് ചക്ക പ്പളും ണ്ട് പക്ഷെ മാങ്ങ മാങ്ങ കൈഞ്ഞ് മാങ്ങ ഇല്ല തോന്നു തീരെ
ഉം ഇപ്പൊ കൊറെയേറൊക്കെറങ്ങി വിടിം കൊറെയേറെ കഴിഞ്ഞീണ്. ചക്ക ണ്ട് ഇപ്പൊ കെ കെട്ടീണം ചക്കിം മാങ്ങോക്കെ കിട്ടീണോ
ആഹ് ഇഷ്ടം പോലെ ചക്കിം മാ പക്ഷെ ഇപ്പ ഇനി ചക്കപ്പവുത്തെ ടേസ്റ്റ് ണ്ടാവൂല ല വെള്ളം കുട്ച്ച്ണ്ടാവും ആഹ് മയ ആ പൗത്ത മാങ്ങ വെള്ളം കുട്ച്ച് ത്യേടാവും തീരെ ടേസ്റ്റ്ണ്ടാവൂല പിന്നെ മ്മള് കുരു എടുക്കും പൗത്ത വാ ചക്ക കിട്ടിട്ട്ണ്ടെങ്കില് അയ്ന്റെ കുരു ട്ത്തി ചക്ക കളീം കാരണം ഒന്നിനും പറ്റൂല്ല ആ ച ക്ക പൗതിട്ട് ഫുള്ള് വെള്ളം കുടിച്ചിട്ട് അപ്പാട് പെ വെറൂ ചവറ് തിന്നുന്ന പോലെ ഉണ്ടാവും. അതോണ്ട് അത് ട്ക്കൂല മ് മ് തീരെണ്ടാവില്ല ഇപ്പാ ന്നാൾ രണ്ടസ് മുമ്പ് കൊണ്ടുവന്ന് ഒരു തുള്ളിമതിരല്ല അങ്ങനെ തിന്റെ കുരൊക്കെ ട്ത്ത് പിന്നമ്മായി അത് പൊരിക്കെന്തോ ചെയ്ത് ആങ്ങളന്റോള് ആഹ് ഞമ്മള് കുരുട്ത്തുനോക്കും കുരുട് റ്റെ കറിണ്ടാക്കും നല്ല ടേസ്റ്റ ചക്കക്കുരു കറി ഭയങ്കര ടേസ്റ്റ വടെ മ്മണ്ടാക്കും ഇൻക്ക് ഭയങ്കര ഇഷ്ട ചക്കുരും പരിപ്പും എല്ലെ ചക്ക രും വേറെന്തെങ്കിലും ന്ന പിൻ
ആഹ് തേങ്ങര്ച്ചക്കറാ ആണോ ആഹ് ആഹ് അത്പണ്ടത്തെ ആ അത് ചെയ്യാ അത് ചില ആൾക്കാർ അത് ഭയങ്കര കാര്യാണ് ഇവിടെയും മ് ചക്കക്കുരു മുരിങ്ങേന്റെ എല അല്ലേ
ആ മുരിങ്ങെന്റയില
ആ ചക്ക അത് വെച്ചിട്ടുണ്ടാക്കും ഉം അത് ഭയങ്കര ടേസ്റ്റ്ണ് ഓ അത് നല്ല ടേസ്റ്റ് ആണ് ഇവിടെയും ഇണ്ട് ചക്ക ഇപ്പൊ- പിന്നെ കൊറച് കാര്യങ്ങള് ർന്നൂടി ണ്ട് ബാക്കി അതിന്യെന്താ കാട്ടണ്ടിയെ ന്നറി ക്ക എത് പഴുത്ത്ക്ക്ണോന്നറില മേലായതോണ്ടേ കാണാനും വെയ്യ കാണ് ണുല് ഇതാവുല്ല പറിക്കാനും വെയ്യ ഈ മഴ പെയ്തത് കൊണ്ട് ഈ വഴു അ അ അല്ലെങ്കിലും കേറ് കേറ വഴു ഇ
അാൻ പറ്റൂല അതെ ഇപ്പൊ രണ്ട ദിവസംമായി് മൂന്ന്ു ദിവസംട്ട വെയിലും ഉണ്ട് കണ്ടകളൊക്കെ ഉണങ്ങി വരുന്നുണ്ട് കൊറെേ കത്തിക്കാനൊക്കെ ഉണ്ട് പുർക്ക് ടവറുകളൊക്കെ നാനഞ് അങ്ങനെ പുതിർന്ന് കട അന്നപ്പോ ഞാന് ഇന്നലെക്കക ഒന്ന് അടിച്ചു വരി കൂട്ടി തന്നു ഫുള്ള് കണ്ട ഫുള് വൃത്തിയാക്ക കിട്ടന്ന് ഞാനൻ എാ വച്ചാ അവർൊക്കെ ഒന്ന് അങ്ങോട്ട ഇങ്ങോട്ടൊക്കെ തട്ടിട്ട കൊടുക്ക ഒന്ന് ഉള്ളൊക്കെ ഉണങ്ങി കിട്ടാാന് കത്തിക്കണ ചേച്ചി വൈകുന്നേരം മറന്നു പോയി കൊറച്ച്ു മണ്ണെണ്ണണം ഒഴിച്ചു കൊടുത്ത് തീയ കിട്ടാൻ കത്തി പിിടിക്ക കാരണം രണ്ട മൂന്ന് ദിവസം ഒരു മഴ ഇല്ലാലോ പക്ഷേ മറന്നുപയി ആ ഇനിപ്പം നാളെ ഒരു പത്ത് പ പതിനൊന്നു ആകുമ്പോും ചെയ്തുക്ക എത്തിണം കൊറേ ഉണ്ട് കൂട്ടിട്ട ഒരുപാട് മഴ അതെ കൊറേ ദിവസം ഇപ്പ മഴായത് ഭയങ്കര മഴ സച്ച അങ്ങനെ ഫുള്ള് ആ മുറ്റൊന്ന അടിിച്ച തെ വയില്ല ഫുള്ള് ചവറായ് എടുക്കരുന്നു ബേക്ക് ഭാഗൊക്കെ
ആ ആ ആ മഴയായാൽ തന്നെ നമ്മക്ക് പുറത്തക്ക് ഉ പുറത്തക്ക് ഇറങ്ങാന് വടിയാണ് നമ്മക്ക് ഇത് മഴയായാല് അടിച്ചു വരണോ അടിച്ചു വരണ്ടേ മുറ്റടിക്കണോറ്റട
ഉം മഴ ആയാ പിന്ന ഒ മഴത്തൊക്കെ ആ കഴിഞ്ഞ പിന്നെ പൊതുവിന്റെ
ആഹ നല്ല ശരിയാണ് ഈ ചക്കയും മങ്ങ അത് അവിടെ ഇവിടെ ഇതൊക്കെ ഇതാവുമ്പോഴേ ഒന്ന് കൂടുതലായിരിക്കോ ഉം അവിടെ ഇവിടെ
ഇപ്പൊ പിന്നെ എന്തോ മാങ്ങ ആ ഭയര നരല്ലയ മാങ്ങന്റെ സീസൺ കഴിഞ്ഞ എന്ത ഒരു ഭാഗത്തിന് മഴയാവുമ്പോ അതുകൊണ്ട് മാങ്ങ മറ്റ ഒരുമാങ്ങ ഇങ്ങനെ പഴുത ടിവിടിവിടെ വീണുകിടക്കുമ്പോൾ ഒന്നുകൂടെ വിർത്തികേടാവും ചക്ക പിന്നെ വിചാരിച്ച തുപോലെ പൊകുലല്ല അങ്ങനെ പെ പെട്ടെന്ന് വീണു പോലല്ല നമ്മൾ അപ്പഴത്തേക്ക് കാണും പറിക്കും മാങ്ങ അങ്ങനെല്ലേ നമ്മള് ക തയല്ലേ പയുത് ചെയ് അണ്ണാൻ കുത്തിക്കണ തായെ കിടന്നിടും ഹലോ പിന്നെ ഞമ്മള് നിന്നിട്ടും പുറത്തേക്ക് ചാടും മാങ്ങേ കെറ്റി വൃത്തികേടായി കടക്കൂ
ഉം അത് ശരിയാണ് വാങ്ങേണ്ട ഒരു ഇത് ഭയങ്കര ഇതാണ് ഉം ഇതായിട്ട് കൊതുകനെ അണയാന് എവിടെയും പോയോ വേദ് പരിഷ ഇത് ചേഞ്ച്‌ ചെയോ ഒരുതാണ് ഡാലസി മഴയും കൂടെ ആവുമ്പോ വെള്ളം നനയുമ്പോഴ് കൂടെയുള്ളൂ
ഭയങ്കര ഈച്ചക്ക് ഏ ഉപ്പു മിൻ മീശോലൊക്കെ വാങ്ങാൻ കിട്ടും ഈച്ചനെ ഈ കടയിലൊക്കെ കാണാ ഒരു ഒട്ടിക്കുന്ന സാധനം അത്പ്പ ഇക്കാക്ക വാങ്ങി കൊണ്ട് വന്ന് അത് വേ ഇവിടുത്തെ അടുക്കളെൽ അതിനുശേഷം നല്ലൊരുതണ്ട് ആ ഒരു പാട് കാരണം എല്ലാം ഈച്ച അതില് പോയി വിഴല്ലേ അപ്പൊ പിന്നെ ഈച്ചകള് ആ ഫുള് ഒന്ന് പോയി ഇരിക്കുമ്പോപിന്നെ ഓരോന്നോരോന്ന് അങ്ങനെ കേറിചെല്ലും അതുകൊണ്ട് ഭയങ്കര മാറ്റം മറ്റെ ചൊല്ലായത്കൊണ്ട് നമ്മുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കിച്ചണിൽ ഈച്ച പറന്ന് നടന്നാൽ ഭക്ഷണ സാധനങ്ങളൊക്കെ വിളമ്പി വെക്കുന്നതും തുറന്ന് വെക്കൊക്കെ ചെയ്യുമ്പോ അതിലൊക്കെ കേറി ഇരിക്കും അതുകൊണ്ട് നറയെ ഉള്ളതൊണ്ട് കാക്ക മഴ സമയത്ത് തന്നെ വാങ്ങിക്കൊണ്ട ഇപ്പ ഇച്ച ഇല്ല കാരണം മഴയില്ലല്ലോ
ആ ആ
ഭങ്കരമാഴയത്ത് ഈച്ചങ്ങനെ നിറഞ്ഞിട്ട് കാക്ക പോയിട്ട് വാങ്ങാന് വാങ്ങി കൊണ്ടുവന്ന് എന്നിട്ട് ഒന്ന് ര രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വെച്ചുകൊടുത്തു പിന്നെ
ആണോ ആ ആ ഞങ്ങള് എ ഇതന്നെ ഈച്ചേന്റെ ശല്യം വയങ്കരാണ് ഇവ
ഉം വയങ്കര എടങ്ങേറഹ് ഇതിനന്തൊ പത്ത്റുപ്യങ്ങാനോള്ളൂ അഹ് ശീ ആ ഈച്ചനെ കൊല്ലുന്നേന്നൊ അങ്ങനെന്തോന്നാ പറയ്യായിരുന്നു പ്രത്യേയിച്ച് പേരൊന്നു ഇല്ലാന്നോ വീച്ച്ണാ വീച്ചക്ക് വെക്കുന്ന സാനം ഇണ്ടോന്നൊ അങ്ങനന്തോ ചോയിക്കാ പോയി കടേല് ങേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ